കേക്കാൻ പറ്റ്ന്ന്ണ്ടോന്ന്?
ഹലോ
കേക്ക്‌ന്നില്ലേ? കേക്കാൻ പറ്റ്ന്നില്ലേ?
ഹലോ കേൾക്ക്‌ന്ന്ണ്ടോ?
കേക്ക ആഹ് എനിക്ക് കേക്കാം അവ്ടെ കേക്കാൻ പറ്റ്ന്നില്ലേ?
ആഹ് കിടന്നോ?
ആഹ് മഴയൊക്കെ ആയത് കൊണ്ടാരിക്കും ഭയങ്കരെ ശബ്ദത്തിന്റെ വ്യത്യാസം.
മഴ മഴന്ന് വെച്ചാലും പോരാലേ നല്ല മഴല്ലേ? രാവിലെ തൊടങ്ങിയതാണേ
രാവിലെ തൊടങ്ങിയത് ഇവ്ടെഅതെ നല്ല മഴയാരുന്നു തോർന്ന്ട്ടേല്ല. ഇപ്പഴും മഴ തന്നെ മഴ.
ആഹ് ശെരിയാണ് ആഹ്
പിന്നെ പിള്ളാരൊക്കെ ഒറങ്ങിയോ? എല്ലാരും ഒറങ്ങിയോ? ഭക്ഷണൊക്കെ കഴിഞ്ഞോ?
ആഹ് ഭക്ഷണംക്കെ കഴ്ഞ്ഞു കെടന്നു. പിന്നെ നമ്മളൊര് ബിസിനസിന്റെ കാര്യം പ്ലാൻ ചെയ്തിര്ന്നില്ലേ?
ആഹ് പിന്നെ അത് നോക്കാരുന്നു. എന്താ എന്തെങ്കിലും തീരുമാനിച്ചാ എന്തെങ്കിലും പുതിയ പുതിയ എന്തെങ്കിലും കിട്ടിയാ?
ആഹ് എനിക്ക് തോന്ന്ന്നെ ഇപ്പ ഈ ഡ്രസ്സ് അതൊക്കെ എല്ലാവരുംള്ളതല്ലേ? വേറെ ഒര്പാട്ണ്ട് അപ്പ ഞമ്മക്ക് എന്തെലും വെറൈ റ്റി പിടിച്ചാലോന്ന് വിചാരിക്കാ ലേ അപ്പ ഞാന് ന്നിങ്ങനെ അത് കാര്യായിട്ട് ഇങ്ങനെ ആലോയിച്ചേ
ആഹ് അത് ഈ മറ്റേ കോയമ്പത്തൂരും അക്കെ പോയികഴിഞ്ഞാ വളരെ കൊറവില്കിട്ടും. തുണിയെടുത്തിട്ട് നമുക്ക് ഇവ്ടെ കൊണ്ടുവന്നാ പിന്നെ ചെയ്യാൻ പറ്റുവാരിക്കും.
അത് ഓക്കെയാണ് പക്ഷെ ഇപ്പ എനിക്ക് തോന്നേ ഈ ഡ്രസ്സ്. ന്റെക്കെ ഒരുപാട് പേര് ചെയ്യുണോണ്ട് ചിലപ്പോ മാർക്കറ്റി നമുക്ക് ഇത് കുറയും.
പക്ഷെ നമ്മളത് ഇങ്ങനെ നമ്മള് ഇതായിട്ട് തന്നെ. ക്കാൻ പറ്റ അങ്ങനെ മാത്രം നോക്കാതെ. മറ്റേ ഓൺലൈനിലും കൂടി നോക്കണം മറ്റേ ഈ ഇൻസ്റ്റാഗ്രാം പേജുകളിലും. വാട്സആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇട്ടെ അങ്ങനൊക്കെ ഇട്ട് സെയിൽ ചെയ്യാൻ നോക്കണം അല്ലാതെ നമ്മള്. പഴയതുപോലെ ഒരു എന്താ പറയുക ഒരു ഷോപ്പിട്ട് അങ്ങനെ ചെയ്യാ നിന് കഴിഞ്ഞാൽ ഇത്. പോകത്തില്ല പ അങ്ങനെ അതുമല്ല ഇങ്ങനെ എല്ലാവരും ഇപ്പൊ. പുതിയ പുതിയ ഫാഷൻ അനുസരിച്ച് എല്ലാം മാറി. ക്കൊണ്ടിരിക്കല്ലേ ഇങ്ങനെ സ്റ്റോക്ക് വെച്ചൊണ്ടിരുന്നിട്ടും കാര്യങ്ങളൊന്നുല്ല. അതെ അതെ അപ്പൊ ആഹ് പിള്ളേരുടെ അതൊരു നല്ല ഇതാ കാരണം ഇപ്പ എല്ലാരും. ആഹ് സ്ത്രീകൾ. അടെ ഈ ചുരിദാർ സാരി മാത്രല്ല ഇപ്പ എല്ലാം വരുന്നത് എല്ലാം അങ്ങനെ തന്നെയാണല്ലോ.
ആഹ ഈ കിഡ് കിഡ്സിന്റെ ഡ്രസ്സും അതോടെ. ഇപ്പ നമ്മളീ പെൺകുട്ടികൾക്ക് വേണ്ട ഹെയർ എക്സസറീസ് ഉണ്ടാവില്ലേ നമ്മ ഹെയ. ബാൻഡ്.
ആഹ ആഹ ആഹ അത് ശരിയാ.
ഓൺലൈൻ ആയിട്ടില്ലേ.
ആഹ അത് ശെരി നല്ല ആഹ അതെ നല്ലതാ അത് നമുക്ക് നോക്കായിരുന്നു അത് അതെ അതെ. അതൊക്കെ കുറവാണ് അതൊക്കെ ഇതുപോലെ ഈ ഓൺലൈനിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയില്. ചെലവായി പോകും അതെ അതെ നല്ല ചെലവുണ്ടെങ്കിൽ അത് നമു. ആദ്യത്തെ ഒരു. ആഹ് ഇതേ. പ്രശ്നണ്ടാവുള്ളൂ ആദ്യമൊന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളെ ഉള്ളൂ അതൊന്ന്. പച്ച പിടിച് കഴിഞ്ഞാൽ പിന്നെ കൊഴപ്പംണ്ടാവില്ല പിന്നെ എല്ലാവരും പിന്നെ ഇങ്ങോട് വന്ന് വാങ്ങിച്ചോളും.
ആഹ് ആഹ സ്ലൈഡിന്റെ പിന്നൊക്കെ നമുക്ക് ഹോൾസെൽ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുവേ. പിന്നെ നമുക്ക് ആഹ ഫ്ലവേഴ്സ് ആണെങ്കിൽ വാങ്ങിക്കാനും കിട്ടും പിന്നെ ഫ്ലവേഴ്സ്ക്കെ നമുക്ക് ഇണ്ടാക. കാരണം യൂട്യൂബിലൊക്കെ നോക്കി ഉണ്ടാക്കാൻ പറ്റണെങ്കിൽ അങ്ങനെ ചെയ്യാം ആഹ് പിന്നെ സ്റ്റിച്ച്.
അതെ അതെ അത് ശരിയാ ആഹ് എല്ലാം പറ്റും അതുപോലെ. മറ്റേ ഈ ഹിന്ദിക്കാര് ഒക്കെണ്ട് അവര് അല്ലാതെ ഈ ഭായിമാരെ. ഒക്കണ്ട്ഞങടെ ഇവിടേക്ക. അവരൊക്കെ ഇതുപോലെ അധികം പൈസ അവർക്ക് കൊടുക്കേണ്ട തയക്കൂലിഒക്കെ കുറവാണ്. അവര് അതുമല്ല വേഗം വേഗം ചെയും ചെയ്യും. അപ്പൊ കറക്റ്റ് ആ അതെ അതെ ഇപ്പ എല്ലാവരും ഈ റെഡിമെയഡ് എടു. ക്കുന്നതിനേക്കാളും കൂടുതല്. തുണിയെടുത്ത് അവര് ഓരോ മോഡലും കൊണ്ട് വന്ന് അങ്ങനെ തൈപ്പിക്കലാണല്ലോ ഇപ്പൊ കൂടുതലും.
ആ ആ പിന്നെ എന്റെ ആ എന്റെ സിസ്റ്ററിന്റെ. എന്റെ ഫ്രണ്ട് ഒര് യൂട്യൂബർ ആണ്. അവർക്ക് എസ് എം മോട്ടിവേഷൻ തന്നിട്ട് ഒരു. വൺ കെന്റെ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവര് അവര് വലിയ അമ്പിനയാണ് അപ്പൊ അവര് പറഞ്ഞത് സ്റ്റാ അവരുടെ കുട്ടികൾക്ക് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ അയച്ചു കൊടുത്താ അവരതണ്. വീഡിയോ ചെയ്താ നമുക്കൊരു ഉപകാരാവല്ലോ നമുക്ക് പെയ്ഡ് പ്രൊമോഷൻ ചെയ്യാൻ ആവശ്യം അനവര്. മേടിക്കുന്നുണ്ട് കാരണം.
ആ ആഹ് ഇല്ലല്ല അല്ല അതിന്റെ ആവശ്യം ഇില്ല പിന്നെന്ന് വെച്ചാ നമുക്കാണെങ്കിലും. നമ്മുടെ കുട്ടികളും അങ്ങനെ നമ്മുടെ ഇപ്പൊ റിലേറ്റീവിന്റെ. കുട്ടികൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ഓക്കെയാണെങ്കിലും ചെയ്യിച്ചാൽ മതിയല്ലോ അതെ അതെ അല്ലാതെ. ഇങ്ങനെ മോഡൽസിൻ്റെ ആവശ്യന്നുല്ല ശരിക്കും.
അല്ല അതൊന്നുല്ല.
ആഹ് അതെ അതെ
നമുക്ക് അവരോട് ഫീഡ്ബാക്ക് വീഡിയോ ആയിട്ടൊക്കെ തരാൻ പറഞ്ഞഞ് നമ്മളത് ഷെയർ ആക്കിയാൽ മതിയല്ലോ
ആഹ് അതെ അതെ അതെ അങ്ങനെയൊക്കെ ചെയ്താ അത്യാവശ്യം നല്ല രീതിൽ പോകും നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരുപാട് വൈകാതെ തന്നെ ഇതിന് നോക്കാരുന്നു കാര്യങ്ങള്ൾ തീരുമാനിക്കായിരുന്നു ഇനി ഓണൊക്കെ വരുമ്പോഴേ എല്ലാവരും പുതിയ തുണിയൊക്കെ എടു ാനായിട്ട് പോകല്ലോ അപ്പൊ അതിന് മുന്നേ തുടങ്ങുവാണെങ്കിൽ നമുക്ക് അതൊന്നും നല്ല രീതിയി കൊുണ്ടുപകരുന്നു
ആഹ് പിന്നെ നമ്മക്ക് ഇതിനരു വല ഈ യുണീക്ക് ആയ ഒരു പേര് കണ്ടുപിടിക്കണം ഇതുവരെങ്ങനെ
ആഹ് ആ ആരും ഉപയോഗിക്കാത്ത അത് ശരിയാ നമുക്ക്
ആഹ് പെട്ടെന്ന് എല്ലാവർക്കും പെട്ടെന്ന് ഇ പച്ച കിട്ടട്ട ആക്കാവും ചെയ്യുന്ന
അത് എന്നാ അതെ അതെ ശരി ശരി നമുക്ക് അങ്ങനെ പറണം അതെ ആലോയ്ച്ച് വീട്ടിലും ആഹ് അതെ അതെ അതെ അതെ നമുക്കത് എല്ല എല്ലാവർക്കും കൂടി ഒന്നുടി ആലോചിച്ചേ ഒന്നേ കൊറെേ സ്ഥലങ്ങെ ആലോയ്ച്ച് വെക്കേ ഞാനും ആലോയ്ക്ക വന്നിട്ട് നമുക്ക് നോക്കാം നമുക്ക് ഷെയർ ചെയ്ത് നോക്കാം ഏതാണ് നല്ലയ്ന്ന് വെച്ചാൽ അങ്ങനെ ചെയ ആക്കെ ചോയ്ക്കാം അതെ അതെ അതെ പിന്നെ കൊറേ ഇതുപോലെയുള്ള കടകൾ എന്റെ പേരും ഒക്കെ ഒന്ന് നമുക്ക് നോക്കാം
നോക്കാമ്മക്ക് പിന്നെ ഒരു ബിസിനസൊക്കെ തുട പറയുമ്പോ ഫസ്റ്റ് നമ്മള് ലാഭംന്നും പ്രതീക്ഷിക്കരുത ഏഹ് കൊറച്ചൊക്കെ കഴിഞ്ഞാലേ നമുക്ക് ഇട്ടള്ളൂ പിന്നെ
ആഹ് അത് ശരിയാണ് നമ്മെ തുടക്കത്തി ഇതന്നെയ നമ്മള് നോക്കരുത് പിന്നെ കുറച്ചു പൈസ നമ്മൾന്തായാലും ഇതിന് വേണ്ടി ഇറക്കണം കുറേ കാര്യങ്ങളുണ്ടല്ലോ അതെ ആദ്യത്തെ ഇതൊന്നും പിന്നെ ഈ ചെിലവാകാ തേ ഇരിക്കുന്ന സാനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കാതെ അതൊക്കെ കുറഞ്ഞ ഡിസ്കൗണ്ടില് ഉടനെ തന്നെ വി റ്റ് തീർക്കുന്ന രീതിയിൽ തന്നെ ഒന്നും നമുക്ക് ഇങ്ങനെ ബാക്കി വരാത്ത രീതിൽ തന്നെ അതെ ആദ്യത്തടക്കം തന്നെ ഒരുപാടട്ത്ത് നമ്മള് ഇതിലേക്ക് പോവരുത് നഷ് തിലേക്ക് പോകരുത് നമ്മള്
പസ്റ്റ്
അവര് ടമ്മിൽ കസ്റ്റമറേല് മാക്സിമം ണ്ടാക്കണം
അതെ അതെ അതെ നമുക്ക് അത തന്നെ നമുക്ക് ആദ്യം കൊറച്ചെടുത്ത് ഒന്ന എങ്ങനെ പോകുന്നന്ന് നോക്കി ആഹ് അവരുടെ പ്പം നമുക്ക് അവരും ഏഹ് കൊറേ ആയിത് പാർഞ് രല്ലോ അവര് അങ്ങൻത്തെ സാനമാണ് നോക്കിയത് ഇങ്ങൻത്തെയാണ് അങ്ങൻത്തെ ഇല്ലേ അങ്ങനെ ചോദിച്ചഴിയുമ്പോ നമുക്ക് അതനുസരിച്ചിട്ടുള്ള സാധനങ്ങളും നമുക്ക് വാങ്ങിക്കാൻ പറ്റൊ
പോണങ്കി നമക്ക് അയി്മക്ക് ഫോക്കസ് യ്യാലോ നോക്കാ
തെ പിന്നെ കിഡ്സിൻന്റെ ആവ്മ്പഴും അതുപോലെന്നെ ഈ ആൺകുട്ടികൾടെ ഡ്രസ്സുകള് വളരെ കുറവാണ് വന്നത് അതും ഇതുപോലെ കുറച്ച് താ വ്യത്യസ്തായിട്ടുള്ള രീതിയിലൊക്കെ കൊണ്ടുന്ന ഴിഞ്ഞാ ത് നല്ല രീതിയിൽ പോകും സാധാരണ പെൺകുട്ടികൾടെ മാത്രയാൺല്ലോ എല്ലാരും പെ ആഹ് എല്ലാരും കൂടുതലായിട്ട് നോക്കുന്നത് അപ്പൊ അത് നമുക്ക് ആൺകുട്ടികളുടെയും കൂടി
ല്ലായ്ട്ട് കിട്ടോന്നാവല്ലേ
ആഹ് അതെ അതെ അത് നമു ക്കൊന്നോളി ശരിക്കും അന്വേഷിക്ക ഇതിനെ കുറിച്ച് ഇറങ്ങുന്നയ്ലും മുന്നേ കാര്യങ്ങളൊക്കെ ഒന്നോടെ നന്നായി വൃത്തിയായി പഠിച്ചിട്ടൊക്കെ നമുക്കേ ഇതിലേക്ക് ഇറങ്ങാൻ പാടല്ലോ അതെ അതെ എൽ ഏജ്‌ അതെ നോ ക്കീട്ട് മതി അല്ലെങ്കി പിന്നെ കാശ് നഷ്ടം വന്നാ നമുക്ക് പറ്റൂല അപ്പൊ പിന്നെന്ന് വെച്ചാതീരെസ് സമയുല്ല എല്ലാം വേ തും വേണം പിന്നെ ഓണോക്കെ കഴിഞ്ഞ് നമ്മൾ ചെയ്തിട്ടും കാര്യല്ലല്ലോ അതെ അതെ
എഹ് ഈ ന്തായാലും അതൊക്ക
ആഹ് അതെ അതെ ആഹ് അതെ അതെ അതെ ഇപ്പൊ പഴയ പോലെയല്ലല്ലോ സ് സ്കൂൾളാണെങ്കിലും അങ്ങനെയുള്ള സാനങ്ങളൊക്കെ വെച്ചിട്ട്ന്നെയാണ് കുട്ടികള് പോകുന്നത് പണ്ടാണ് റിബണോക്കെ കെട്ടി അപ്പറം ഇപ്പറവും കെട്ടി ആഹ് അതെ അതെ
ഡ്രസ്സൊക്കെ എനി വേണ വാ നമുക്ക് വേണങ്കി
ആഹ് വേണ്ട വേണ്ട അതെ അതെ അതെ കുട്ടികളുടെ എല്ലാരും വാങ്ങിക്കും അതിനുവായിട്ട് ആഹ് രു ഉടു പിനോട് ബന്ധപ്പെട് ത്തിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിക്കും എല്ലാരും വാങ്ങിക്കും ശരിയാണ്
അഹ് വാങ്
അതെ അതെ അതെ അതെ നമുക്ക് നോക്കാ നമുക്ക് ഒന്ന് ഒന്നൂടി നമുക്ക് വേണെ ഒന്ന് കെ നേരിട്ട് ട്ട് കാണാ നേരിട്ട് കണ്ട് നമുക്ക് ഒരുമിച്ചിരുന്നു അതിനെ കുുറിച്ച് ഒന്നൂടെ കാ കൂടുതലായിട്ടൊക്കെ പ്ലാൻ ചെയ്ത് നമുക്
എഹ് അഹ് ആഹ് ഞമുക്ക് രണ്ട് മൂന്ന് ഷോപ്പിലൊക്കെ ഒന്ന് പോയി അന്വേഷിച്ചോക്കാ പിന്നെ മക് ഷോ ഷോപ്പിലൊക്കെ ഷോപ്പിൽ ചിലര് ഷോപ്പിലൊക്കെ സെയിൽ യ്യാൻ പറ്റാണെങ്കിൽ അങ്ങനെയും ചെയ്യാം
ആഹ് അതെ അതെ നമുക്ക് ചെയ്യാം ചെറിയ ചെറിയ കടകളിലൊക്കെ ആണെങ്കില് അവരാണെങ്കില് ആഹ് ഇ അതെ അതെ ഈ സ്കൂളിനോട് ചേർന്നിട്ടുള്ള കടക്കാരൊക്കെ. ഒക്ക ആണെങ്കിലും ഇങ്ങനെ ഇതുപോലെ ഒരുപാട് പുറത്ത് പോയി വാങ്ങിക്കാത്തതാണ്. അവർക്കും കൂടി ഒരു ലാഭത്തി ത്തിലുള്ള രീതിയിലാണെങ്കിൽ അവരും വാങ്ങിക്കുവല്ലോ. ആ അതെ അതെ ആഹ നമുക്ക് ചെയ്യാം അതെ പിന്നെ പറ്റ ക നുക്ക് എവിയെങ്കിലും ഒരു ഷോ പൊടുനരിതില് ടിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന രിതിലണകിൽ നമുക്ക് ചെയ്യാല അത്യാവശ്യം അധികം വാടകയൊന്നും വരാത്ത രീതിയിയില്.
ആ അത് നമ്മള് ഓൺലൈ ബിസിനസ്സ ഒും പച്ച പിടിച്ചാലേ നമുക്കത് ചെയ്യാൻ പറ്റയുള്ളൂ കാട കടൊക്കെ എടുക്ക് പോ. ത്രേ കണ്ടിലക്ക്പ ന കൊറച്ച് എക്സ്പെൻസീവാണ് അപ്പ ഇതൊന്ന് പച്ച കുടിക്കാണും ഞമ്മക്ക്
ആ നമുക്ക് എന്തായാലും. ആഹ നമുക്ക് അതെ അതെ ആരെങ്കിലും നമ്മൾ തന്നെ ഇരുന്നാൽ മതിയല്ലോ അതിന് വേണ്ടി പ്രത്യേകിച്ച് ആരെയും ബുദ്ധിമുട്ട പടിക്കേണ്ട ആവശ്യ ഇല്ലല്ലോ പിന്നെ ആഹ നമുക്ക് അതെ അതെ അതെ നമുക്കത് ചെയ്യാൻ കൊഴപ്പൊന്നുമല്ല ആ അതെ അതെ അതെ അതെ ഇപ്പൊ കുറച്ച് വൈകിയൊക്കെ ആണെങ്കിലും. കടയൊക്കെ തുടങ്ങിയാലും ആ അതെ ഹ് ഇതകുമ്പോ കൊറിയറിന്റെ ഇതിനൊക്കെ ആണെങ്കിലും. നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലൊക്കെ തന്നെ നമ്മള് വിത കഴിഞ്ഞല് കൊഴപ്പല്ല ഇല്ലോ അധികം ആവരുമനം നമുടെ ഇതിലെ ക് ന വരുവല്ലോ.
ആ ആഹ നല്ലൊരു കട നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെ
ആഹ അതെ അതെ ആഹ നമുക്കത് അന്വേഷിക്കാം അധികം വാടകയൊന്നും ല്ലാതെ ഏതെങ്കിലും. കടകളൊക്കെ വരുന്നുണ്ടോന്ന് നോക്കാം എന്നിട്ട് നമുക്ക് തുടക്കുന്നതിനെക്കുറിച്ച്. അലോക്കൃ എന്തായാലും വീട്ടിലും പറയും നമുക്ക് ഞാനും പറയാം. ന നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് ഒന്നുകൂടി ഇരുന്ന് കാര്യമായിട്ട് ആലോചിച്ച് തീരുമാനിക്കാം. അധികം വൈകാതെ തന്നെ ചെയ്യാനുള്ളത് ഏ ആഹ എന്തായാലും ഇതിന്റെ ഒരു പേരും കാര്യങ്ങളൊക്കെ ഒന്നോട്ടെ ആലോയിക. പിന്നെ ഞാനും അന്വേഷിക്കാം എന്നിട്ട്.
അലോയിക
എന്തായാലും നാളെ തന്നെ നമുക്കേ സംസാരിക്കാം ഒന്നോടെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്നോടെ ആലോചിച്ച് സംസാരിക്കാം കേട്ടോ. നളെ വിളിക്ക അപ്പൊ എന്തായാലും. എന്തായാലും ഇന്നിപ്പോ ഇപ്പ ഇത്രയും വൈകിയല്ലോ ഇനിയിപ്പ എല്ലാരും കെടന്നു ഇനി. പ്പൊ അവരെ ബുദ്ധിമുട്ടിക്കണ്ട നാളെ വിളിക്കാം.
എന്നാ ശെരിയെന്നാ ഇന്നായാൻ നാ
ശെരി ശെരി ആ ഓക്കെ.